കേക്കാലെ
ഓ
ചോറുകഴ്ച്ചോ
ഉം
എന്തേനു സ്പെഷ്യല്
സ്പെഷ്യല് നെയ്ച്ചോറും ചിക്കൻ കറിയും നിങ്ങളെപ്പോഴാ കഴിക്കാറ്
ഇതാ ഇപ്പ കഴിക്കാൻ പോവന്നെ കൊറച്ചഴ്നാ കഴിക്കും
ഉം
പിന്നെ എന്തേലും ചെയ്യണുണ്ടോ പഠിക്കൻണ്ടോ
ഇപ്പൊ നിലവിലൊന്നൂല്ല
കല്യാണം കഴിഞ്ഞതാണോ
അല്ലല്ല ഇങ്ങളെ കഴിഞ്ഞോ
ഇല്ല കേഴിഞ്ഞിട്ടില്ല
ആഹ്
എന്തേലും നോക്കുണ്ടോ
ആ പടുത്തോ
അല്ല കല്യാണം
ഇല്ല നോക്കട്ടില്ല കുറച്ചാലം കഴിയട്ടെ വിചാരിച്ച്
ഇല്ലേ അതെ
ആം
വീട്ടുന്നൊന്നും ഒന്നും പറയണൊന്നുമില്ല
ആ വീട്ട്ന്ന് ആവശ്യത്തിന് അപ്പുറം പറയണ്ട് ഉം ഞാനൊരു വില്ലത്തി
ആ ഒക്കെ വയസ്സായ ആൾക്കാരാ
ആ അതെ ഉം
അതെന്താ വില്ലത്തി
ഞാൻ ഓല് പറയണേന് എതിരല്ലേ
ഓ ഓ ഓ അങ്ങനെ
എന്താനിങ്ങളെ അവസ്ഥ വീട്ടില്
അങ്ങനെ അങ്ങട്ട് ബുദ്ധിമുട്ടിക്കണന്നൊല്ലാ
എടക്ക് ചോദിക്കുമ്പോ ഭ്രാന്ത് വരും എടക്ക് ചോദിക്കുമ്പോ ചെറിയൊരു അങ്ങനെ പിന്നെന്താന്നറിയോ നമ്മളിപ്പോ ഒരാളെ അങ്ങട്ട് ഫിക്സെയ്താ പിന്നെ അയ്നേക്കാട് നല്ലെ പിന്നെ വന്നാ നമ്മക്ക് ക്ക് ഭയങ്കര കേദാവൂലേ?
അതെ അതെ അല്ല ഇങ്ങള് മാറ്റി കളിച്ചോളി. അപ്പൊ ടിവേസായാൽ മതിയേ.
ഏയ് അതൊക്കെ എത്ര പെ പണിണ്ട്.
ആറ് മാസം ഒന്ന് ആറ് മാസം അട്ത്തത്.
ഏയ് അതൊക്കെ ചീപ്പാണ് അങ്ങനെൊന്നും പറയാൻ പാടില്ലട്ടോ.
ഓ ചെയ്യാൻ പാട്ണ്ട് ഒന്നിനെ നോക്ക തീനെ നോക്കാ അഒക്കെ നല്ല ഈമാനിത്താ ല്ലെ?
അങ്ങനെല്ല ഞാന് ഒരു ഒരു കാര്യം പർഞ്ഞതാണ് പിന്നെ പറ്റൂലലോന്ന് ഒരു സാധ്യത.
അതെയതെ.
നമ്മളങ്ങനെ ചെയ്യര്ത്.
നമ്മള് വേറൊരാളെ വ മനസ്സ് വെഷമിപ്പിക്ക്ണൊന്നും ചെയ്യര്ത്.
പാടില്ല പാടില്ല മ്.
പാടൂല
അപ്പല്ലേ ഇങ്ങളെ ഒരാൾക്ക് ഇഷ്ടായി ഇങ്ങക്ക് അങ്ങട്ട് ഇഷ്ടായില്ല ആളെ മനസ്സ് വേദനിച്ചിലേ?
അത് സര്യാല്ലേ അഹ് സാരല്ല അപ്പം ഇന്റെ മൻസ്സ് വേൻക്കൂലെ?
അ ഓ ഓ അപ്പൊ ഒരാളെ മനസ്സ് വേദനിപ്പിക്ക ചെയ്യര്തേന്നും പർഞ്ഞു. എന്താണ്?
അത് ചെല സമയത്ത് ഞമ്മള് ആ സ്വയം ഇഷ്ടപ്പെടണം എപ്പഴും വേദനിപ്പിക്കാ പാടൂല്ല സ്വയം നമ്മക്ക് വേണ്ടിട്ട് നമ്മൾ സമയം കണ്ടെത്തണം.
മ് മ്
നമ്മളെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം.
മ്.
എപ്പളുങ്ങനെ ബാക്കിള്ളോര് പറയ്ന്നെ കേട്ടാ എന്താ രസണ്ട്.
അതെ അതെ.
നങ്ങള് നമ്മള് ബാക്കിയുള്ളോർക്ക് വേണ്ടീട്ടാ ജീവിക്ക്ണ്.
ഓ അല്ല അല്ല.
ആ നമ്മള് നമ്മളെ സ്വന്തം കാല്മ്മേ ല്ലേ നിൽക്ക്ണേ ബാക്കി ആടി. കേക്കും അത് അതമ്മളൊരു മര്യാദേണ് ഞമ്മള് വ മുതിർന്നവർക്കൊരു ബഹുമാനം കൊടുക്കണം. ഓര് പർഞ്ഞെ അൻസരിക്കണം.
അപ്പൊ വീട്ടാര് നാളെ വീട്ടാര് നാളെ കെട്ടണംന്ന് പറഞ്ഞ ഇങ്ങള് കെട്ടോ?
ഇക്ക് പറ്റ്യതാണെങ്കി കെട്ടും.
നാളെ.
ആഹ് അപ്പൊ വീട്ടാരെ അൻസരിക്കണ്ടലേ? ആഹ്
നമ്മക്കും കൂടി താല്പര്യള്ള കാര്യാണെങ്കി നമക്ക് അൻസരിക്ക. അതല്ലെങ്കി നമ്മക്ക് അവിടെ പറയാള്ള ആഹ് അൻസരിക്കാൻ പറ്റൂല. പിന്നെ? എന്താ ഇവ്ടെ ഇന്റെ ഒരേ ഏജ്ള്ള കൊറെേണ്ണംണ്ട്.
ആഹ്
അതൊക്കെ ഒരു പ്രശ്നാണ്
ആ ഇവിടെണ്ടാ പ്രശ്നം
ഉം
ഉം
പക്ഷെ എന്നാലും മൂത്ത ഫുള്ള് മൂത്തത് ഞാനല്ല അപ്പോൾ ബിലിക്ക് ഇങ്ങോട്ടാണ് വരുന്നത് എന്താ ഓര് ഓലോ മക്കളൊക്കെ പഠിക്കണം ആ അങ്ങനെ തൊരുമൈന്റ് ബാക്കിയുള്ളവരെ എന്തായാലും വണ്ടില്ല അങ്ങനെല്ല ബാക്കിയുള്ളരു നല്ല പഠിക്കുമ്പോ ഒര്ക്കൊരു ഒര് അസൂയ
ആ അതെ
അത്രക്കെ മതി എന്നൊക്കെണ് പറഞ്ഞ് കൊടുത്ത് ഓലി
ഉം അതെ അതെ ഉം
അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള അസൂയയുടെ പ്രശ്നമുണ്ട്
ഉം
പിന്നെ നമ്മള് പഠിക്കുന്നതിനനൊക്കെ ഇങ്ങനെ വില കുറച്ച് കാണുക
ആ ഉം
അതൊക്കെ ഭയങ്കര പ്രശ്നാണ് പോക്കത്തിനെയും പിടിച്ച് ആട്ടാൻ തോന്നും
അം
നിങ്ങക്ക് അങ്ങത്തെ പ്രശ്നമൊന്നുമില്ലേ
ആ അതും പടെണ്ട്
എന്തേലും പ്രശ്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി
അതെ മരിയോ തല്ലാന്
തല്ലാൻ വരില്ല അങ്ങനെയെങ്കിലും ഒരിത്തിരി സമാധാനം കിട്ടുല്ലോ ഓരോ രണ്ട് കുറ്റം പറഞ്ഞാ
ആ അതെ അതെ ഉം
അല്ലാതെ എന്താന്ന് ഒടെ മുമ്പു പോയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങെന പറയാം
അത് നല്ലതാ ഉം
പിന്നെ എന്തൊക്കെ നിങ്ങളെ ഹോബി
നല്ല വായിക്കും പിന്നെന്താ പാട്ട്ക്കും ആ പിന്നെ എന്തേലൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങ ഇല്ല ഇല്ല എന്തിന ആ റിസ്
പാട്ട് പാടും പാടരുതട്ടോ
ഇല്ലല്ല വണിനി രണ്ടുവരി മൂളാം
മാണ്ടാ
വേണോന്നില്ല
ആ നല്ലതാ
ഉ ചെവിയേ ചെവിക്ക് അല്ലെങ്കിൽ തന്നെ കൊറച്ച് പ്രശ്നുണ്ട്
ഓ
വീട്ടില് ഉമ്മണ്ട് അണിയൻനുണ്ട് അനിയത്തി ഉണ്ട് പിന്നെ ഞാനുണ്ട് ഇത്രന്നേ ഉള്ളു
അയ്ശെരി ഉം
പിന്നൊരു താത്ത ഉണ്ടായിരുന്നത് ഓള കല്യാണം കഴിഞ്ഞ
ആഹ് ആഹ്
പിന്നെ ങ്ങള് കുക്കിങ് ഒന്നും ചെയൂല
ഓ കൊറച്ചൊക്കെ ഇക്ക് ഒരു മൂഡ് ഉണ്ടെ ഞാൻ ചെയ്യും
അതെ ബിരിയാണി ഒക്കെ വെക്കുവോ
ഔ അത്രക്കൊന്നും പോണ്ട
ബിരിയാണി നമുക്ക് പോലെ മന്തി വെക്കോ
എന്താഭി ഇടുന്നില്ല ഞ ഞ ആ എന്താണ്ടൊക്കെ അറിയോ
അറീല്ല
ന കേക്കും നം കേക്ക്ണാക്കും
ഏ കേക്ക് എങ്ങനെ ഇണ്ടാക്ക രണ്ട് സ്റ്റെപ്പ് പറി രണ്ട് സ്റ്റെപ്പ് പറി
ഓറിയോ ബിസ്കറ്റ് ഇട്ക്ക ഇന്നട്ട് അത്ങ്ങനെ പൊട്ടിക്ക ഇന്നട്ട് അയിക്ക് പാൽ ഒഴിക്ക ബേക്കിംഗ് വാ അ അ മിക്സിയില് ഇട്ട് പൊടിച്ചോളി ഇന്നട്ട് പഞ്ചസാരിം വാണങ്കിട്ടട്ടോ ഇന്നട്ട് ബേക്കിംഗ് പൗഡർ ഇട ഇന്നട്ടൊക്കപ്പാട അളക്കിയിട്ട് പാലഴിച്ചട്ടൊക്കപ്പാട അളക്കിയിട്ട് ഓവണ്ടങ്കി അയ്ല് കേറ്റി ക്കോ അല്ലെങ്കി അടുപ്പത്ത് ഉണ്ടാക്കുക ഗ്യാസ്മ്മെ ഡബിൾ ബോയിൽ ചെയ്യുക
ആഹ്
അപ്പോറിയോകേ
ന്നട്ട് ഇണ്ടാക്കിട്ട് നേരായിക്കണോ തിന്നാൻ പറ്റോ ഏ
അതെ അതെ പിന്നെ എന്താ ഇണ്ടാക്ക പാളിപ്പോവല് നോർമൽ കേക്കൊക്കെ പാളി
ആഹ്
ഉം ഒന്നങ്കി പൊന്തി വര്ല്ല
കൂട്ടക്കെ റെഡിയാവുളെ
ഉം ഉം തട്ടിക്കൂട്ട് റെഡി ആവും
ഈ മാബിൾ കേക്ക് പോലത്തെ അങ്ങനത്തൊന്നും ഉണ്ടാക്കൂല
ഏയ് ഇങ്ങളുണ്ടാക്കുവോ
ഏയ് ഞാൻ ഇണ്ടാക്കൂല ങ്ങനെ പറഞ്ഞൊടുക്കും
അതെ അതെ
അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ അതെ എന്താന്ന് വെച്ചാ ഞാൻണ്ടാ ത്തിനൊന്നും നേരായിട്ടില്ല
അതെ ഉം
അപ്പൊ പിന്നെ ഞാനാ മേഖലക്ക് തിരിഞ്ഞിട്ടില്ല ഇക്കഅടുക്കള പുടിക്ക്ണില്ല
അവ് ഒരു ഷെഫ്നെന്നെ കിട്ടട്ടെ
ആ അതിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ്
ഓഫ്
അപ്പൊ വീട്ട്ത്തെ അടുക്കള പണിം ൻക്ക് കുറഞ്ഞു കിട്ടും ഇക്ക് വാണ്ടത് തിന്നും ചെയ്യാം അതെ അതെ ന്നാലൊയിക്ക്ണ്ട്
അതെ അതെ
ഉം
ഇന്നെ
പിന്നെ മൂവീസൊക്കെ കാണോ
ഓ മൂവീസ് കാണും ഉം
മലയാളം, ഹിന്ദി അങ്ങനെ എന്തെങ്കിലും
മലയാളം, തമിഴ് അഒക്കെ തന്നെ
തമിഴ് മനസ്സിലാവോ
ആഹ് അത്യാവശ്യ കുറച്ചൊക്കെ പിന്നെ അമ്മള് കണ്ടാ പോരെ കണ്ട് മനസ്സിലാക്ക
അങ്ങനെയാ അപ്പൊ ഓര് പ്പന്താ പറയണന്നൊന്നും അറിയണ്ട
അത് കൊർച്ചറിഞ്ഞാ മതി ബാക്കിയാണ് ഉണ്ടാക്ക ആലോയിച്ചിട്ട്
ഓക്കേ
മ്ഹ് ഓക്കെ.
എന്ന ശരീട്ടോ
ആയിക്കോട്ടെ
ബായ്
ബായ് പിന്നെ അവ്ടെ കണ്ടേ കട്ടാക്ക് ബളെ